കേക്കണില്ല ആ നല്ലഷ ശോ ഫക്കെ ആ
ഉ പ്രിയ അല്ലേ ആഹ ഫുട്ടൊക്കെ അഴച്ചു അടൊക്കെ ഫുട്ട്യച്ചോ
ആഹ ഫുഡഴച്ച ഫ്രീ ആയിക്ക മോള് മോള് വരെ അയിന മോള്െ കാത്ത് കാത്ത് ടെ സ്കൂൾ നൈസറി പോയക്കും
ഏ ശരി പിന്നെ എപ്പഴാ വരലീ് ടൈം ഇല്ല
ഓള് മ മൂന്നരക്കും ഏ മൂന്നരക്കും ഉ വണ്ടി മൂന്നേ നാല്പ്പതൊക്കെ ആവുമ്പോത്തോ
ഉം ശരി നഴ്സറില
ആ കെ ജി
ആഹ ശരി
ഉം
അവിടെ അടുത്ത തന്നെള്ള സ്കൂളായിരിക്കുംല്ലെ നാട്ടില്
ആ അവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് പോണം വണ്ടീൽ പോവാൻ മാത്ര ഉണ്ട് ആ്
ഏ അ ശരി എങ്ങനെ ഗവൺമെന്റ് അതോ
അല്ല അമ്മ ഈ മദ്രസിന്റെ കീഴിലെ കണ്ട ണ്ടാവലേെറരി അങ്ങനെ ആ അതുപോലത്തെ നിരി
ആഹ ശരി ഞാനിപ്പോ ഇല്ല ഞാന ഇപ്പ ഒന്നും വർക്കൊന്നും ചെയ്യണെന്നില്ല
ഉ ഏ കുട്ടികരുണ്ടോ കല്യാണം കഴിഞ്ഞതാ
ആ കല്യാണം എനച്ച ഒരു മോൻണ്ട് ചെറുതാ ഒരു വയസ്സു രണ്ടു മാസയി
ഏ വൈകുന്നേരക്കെ വൈകുന്നേരം ചായ ചായ പിടിക്കല്ലേ ഏ്തെ സ്പെഷ്യൽ എന്തെങ്കുംൊക്കെ ഉണ്ടാക്കുമോ
ആഹ ചെിലപ്പൊക്കെ ഇ എന്ന ചിത്രത്തിൽ ണ്ടാക്കൂ ചെിലപ്പ ഇണ്ടാക്കൂല ഓരോ മൂടോ അല്ലേ
ഏ എപ ഇന്ന ന്തെങ്കിലും ഉ ണ്ടോ സ്പെഷ്യല്
ഇന്നിപ്പം പ്രത്യേകി അങ്ങനെ ഇല്ല അൽതീരുമാനിച്ചല്ല ചിലപ്പോര തോന്നല ഇല്ലങ്കിൽെല്പ്പം ബ്രഡ് ആഓംലറ്റ് റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ വിഷ്പൊക്കെ ഉണ്ടെങ്കി അ ഒ ക്കെ ഉണ്ടാക്കി തിന്നു
ആഹ ആഹ
ബ്ലെറ്റ് ഉണ്ടാക്കാൻ നല്ല എളുപ്പണല്ലോ
ആആഹ അങ്ങനെ മുടല ഉണ്ടാക്കില്
ആഹ നമ്മൾ സാധാ കോഴിമുട്ടക്ക് ഉണ്ടാക്കണര് പൊരിക്കണ്ടല്ലോ അതേപോലെെ അതിന്റെ ആദ്യം നമ്മള് ഉള്ളിയൊക്കെ ചെറുതാക്കി എരിഞ്ഞിട്ട് അതലേക്ക് പിന്നെ അഐക്ക മുളകൊക്കെ ചേർത്തിട്ട് ചട്ടിയില് പാർന്ന് ആ ആഹ് ചട്ടിൽ ആ ചട്ടിൽ പാർന്നിട്ട് പിന്നെ മറിച്ചിടുന്നതിന് മുന്നേ നമ്മളയ് മലെ ബ്രെഡ് ച ല്ചിലോ ല് ബ്രെഡ് കീറാതെ അങ്ങനെ
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായി നെലെ കയ്ഞ്ഞ്ഇണ്ടാക്കി നോക്കിലക്കെഎറില ഇങ്ങനെ കാണാ
ഒരു രണ്ട മൂന്ന് ബ്രെഡ് ഒക്കെ ഉണ്ട അതിന് മല വെച്ചാല് കുറച്ച് വല്ിയ ചട്ടി എടുക്കും അങ്ങോട്ട്
ആഹ് ഒരു കേക്കിന്റെ പോലെയൊക്കെ ഉണ്ടാവൂലേ
ആഹ ആഹ് ആ കട്ടിണ്ടാവും എന്നിട്ട് പിന്നെ ലാസ്റ്റ് മറിച്ച് മുന്നേ തന്നെന്റെ മേലെ കൂടെ ഈ പെപ്പർ ഉണ്ടല്ലോ അത് വിതറിയിട്ട് മറിച്ചിടുന്നിട്ട് പിന്നെ നല്ല ടേസ്റ്റ് അങ്ങനെ ആ ആ ആ പിന്നെ മുർച്ച അല്ലാണ്ട് എങ്ങനെലൊക്കെ കഴിക്ക
ഞങ്ങനെ റീൽ ഇങ്ങനെ ഇത് കണ്ടണുണ്ട്ട്ട ഇണ്ടാക്കി
എ ശരി അതഞ്ഞ് ഭയങ്കര സിമ്പിൾല്ലേ അപ്പൊ പെസ് ഇപ്പ മാറും നമ്മുക്ക്െന്തേലും കൊതിയില്ല അത് അങ്ങനെരു തീരയും ചെയ്യും ഉം ഉം പിന്നെ നിങ്ങ അവിടെൊക്കെ എങ്ങനെ ഉണ്ടാക്കല്
അങ്ങനെ പ്രസാധഡ് മുട്ട ഇതൊക്കെ അങ്ങനെ മുട്ടാക്കിയാട്ട് പൊരിക്കല ആഹ് ബ്രഡ
ആഹ മുട്ടൽ മുക്കിയാണ്ട് ആഹ് അങ്ങനെ പൊരിക്കലുണ്ട് കവിടി ഉ
ആഹ പിന്നെ ഉ ബുക്കൊക്കെ വായിക്കോ
ബുക്ക് ആ ഞാനിങ്ങനെ ഈ ഓേ ആപ്പിില് കേറിയണ്ടൊക്കെ സ്റ്റോറി ഓരോന്നും വായിക്കലു ണ്ട് ഹലോ
നോവലൊക്കെ വായിക്കല് ആ കേക്ക്
ആ ആ ആ അത്ങ്ങനെ ഓരോ സീരീസ ആണ ഓരോ നമ്മള് അങ്ങോട്ട് പെയ്മെന്റ് കൊടുക്കണം അപ്പ ഞാൻ പേയ്മെന്റ് കൊടുക്കാതെ ഓരോ ദിവസം ങ്ങനെ ഓരോ ഭാഗം ങ്ങനെ ണ്ടാവും ഇപ്പൊ ഒരു തൊണ്ണൂറ്റി അഞ്ച് ഭാഗക്കെണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഭാഗം കിട്ടും അപ്പോ അ ഒരു അഞ്ചു പേജ് ചെ
അങ്ങനത്തെ പോക്കറ്റ് ആ ആ ഞാനങ്ങനെ തെന്നെ ആ
ഏ ശെരി അല്ലാതപ്പോ ബുക്കൊന്ന്പ്പോ വായിക്കാ ബുക്കൊന്നും ഇപ്പ കിട്ടലില്ല റിയ പ്പൊ പിന്നൊക്കെ ഫോണിലെന്നെ എല്ലോംള്ളതൊണ്ട് പിന്നെ
ഉം
ഹലോ
ആ ഹലോ കേക്ക്ണില്ലേ
ആ ഇപ്പൊ കേക്ക്ണ്ട്
ആ സ്കൂളില് പോയകാലത്ത് ബുക്കൊക്കെ കിട്ടി ആ അതേ പൊറത്ത്ക്ക് മാറി നിക്കേനി
ഏ ശെരി പിന്നെ
ബുക്കൊക്കെ കിട്ടീണ്ടാ ലൈബ്രറി ക്കെടുത്ത് വായിക്കേണ്ടാ
ഓ ണ്ട് പേപ്പറൊക്കെവിടെന്നും വെരുത്തും എല്ലാ ദിവസോം ആരും മറിച്ചോക്കലില്ല ഇപ്പയ്ന് പേപ്പറില്‌ വര്ണൊക്കെ നമ്മക്ക് ആര് തന്നെ അറിയാലോ തലേന്നെ ന്നെ ആ ആ അതെന്നെ അപ്പൊ പിന്നെ അങ്ങനെ ആ അത്‌ന്നെ അപ്പൊ പിന്നെ അയ്മ് പിന്നെ എല്ലാതെ സൊകലാവൂല്ല
ആ വീട്ട്ല് സ് പേപ്പറ്
ആ ന്യൂസ് പേപ്പറ് വരുത്തല്ണ്ട് ആ വായിക്കലക്കണക്കന്നെ
ഏ സിനിമക്കെ കാണോ ഫോണില് ഉം സിനിമയെക്കെ കാണല്ണ്ടോ ഏ ഏ ഫോണിലൂടന്നെ കാണല്
ആ ഫോണിലെന്നെകാണല് ഒരിക്കെ റ്റെ തിയേറ്ററില് പോയിക്കണ്ടീനി
ഏ ഏത് ലാസ്റ്റ് ഏത് കണ്ട്
വായ അത് പിന്നെ ബൈ ഹ് അത് പിന്നെ ആദ്യായിട്ട് കാണ ആ അത് പിന്നെ ആദ്യായിട്ട് കാണാൻ പോയതാ അത് ന്റെ വീട്ട്ന്ന് ബ്രദറിന്റെ കൂടെ അങ്ങനെ വൈ വ്ട്ന്ന് അങ്ങനെ പോവാനൊന്നും പറ്റൂല ഹസ്ബന്റിന്റെവീട്ട്ന്ന് അത് വിറ്റാ ആദ്യായിട്ട് ട്ട് പോയി ആ എല്ലാരും പോയീണ് ആ അത് പിന്നെ ഇ ൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരെ വയറലായില്ലേ അപ്പ അതെന്താ ആ കണ്ടപ്പോ പിന്നെ ഇച്ച് വല്യ ഇതൊന്നും തോന്നിട്ടൊന്നുല്ല
ആ അ ഞാൻ വിചാ ആ ഫോണിലൂടെ തീയറ്ററിലങ്ങനെ പോവേല്ലാ
ഉം ഞങ്ങളും പോവലെന്നുല്ലേശ
അ ആ തിയേറ്ററില് കണ്ടുവാ ആ അത് വേറൊരു രസാണ്
ഇനി പോവോന്നുല്ല നമ്മക്ക് ആ എല്ലതൊന്ന് സാമ്പിളൊക്കാൻ പൂതിണ്ടാവല്ലോ അപ്പ അങ്ങനെ പോയതേനി
ആ പിന്നെ ട്രിപ്പ് പോയണ്ടോ ഹസ്ബന്റ് അറിഞ്ഞ് ഹസ്ബന്റ് അങ്ങനെ സിനിമ കാണാത്താളാ
സിനിമക്കെ കാണുംന്നാലും നമ്മള് തിയേറ്ററിലൊക്കെ പോയി കാണ് ണതൊക്ക ഭയങ്കരൊരു ഇതാണ് ഇഷ്ടല്ല അയിനോടൊന്നും സപ്പോട്ടില്ല അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യലില്ല ന്നാലും ഏ ന്റെ ഇഷ്ടത്തിന് ന്റെ ഒരു ഇതിന് അങ്ങനെ പോയതാ
ട്രിപ്പ് പോയണ്ടോ
ഫ്ലൈറ്റൊ അല്ലാതെ ഫാമിലി
ഏ ആ എന്താ ഏ ഉം അവിടെ അവിട ഓര് ലോങ് ട്രിപ്പൊക്കെ പോയണ്ടോ?
ലോങ് ഞാൻ ഇന്റെ ചെറുപ്പത്തിലൊക്കെ ലോങ്ങൊക്കെ പോയണ്ട് ഇപ്പ അടുത്തൊന്നും അങ്ങനെ ലോങ്ങെങ്ങും പോയില്ല. പിന്നെ ഇവിട ഊട്ടി മൈസൂര് അങ്ങനെയൊക്കെ പോയിണ്.
ആ
പിന്നെ ഞാൻ എനിച്ച് നാ ആറാം ക്ലാസ്സിലോ അവിടൊക്കെ പഠിച്ച ആ ടൈമില് ഞാനീ അജ്മീറ് ഡൽഹി ആഗ്ര ആ അങ്ങനെയൊക്കെ പോയിണ്. ഉം പിന്നെ കുത്തുബ് മിനാർ അങ്ങനെൊക്കെ ഒണ്ടല്ലോ അവിടെ. ഡൽഹി ജൂമാ മസ്ജിദ് ആഹ് അതൊക്കെ ഒണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൂ ആഹ് താജ്മഹല് ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ എത്താനായിപ്പോക്ക് ഫുള്ള് മഴേയായിനു അന്ന്. അതേ ദെവസം അപ്പൊ ഞങ്ങള് പോണ വണ്ടി ഈ ഡൽഹിയിലൊക്കെ മഴ പെയ്താല് റോട്ടുമലല്ലേ അങ്ങനെ ഞങ്ങള് സഞ്ചരി ക്കണ അന്നത്തെ ഒരു ബസിലാനി പോയിന്. അവിടെ ഡൽഹിക്ക് അങ്ങട് ട്ട് പോയിന ട്രെയിനാണ്. പിന്നെ അവിടുന്ന് ഞങ്ങള് മറ്റേ ട്രാവല് ചെയ്യ പിന്നെ അങ്ങനത്തെ ഓരോ സ്ഥലത്ത്ന്ന് ബസ് വിളിച്ച് അങ്ങനെ പോയേക്കി. അപ്പ അവടെ റൂട്ടുമേ വെള്ളം ആയോണ്ട് ഞങ്ങള് പോയോണ്ട് ന്ന് ഇനീ ആ ബസ്സിൻറെ ഉള്ള് ക്ക് സൈലൻസറിൻ്റെ ഉള്ളൂക്കൊക്കെ വള്ളായി എന്തൊക്കക്കെ ആഹ് ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെയാ? അവിടുന്ന് തിരിച്ചു പോരണ്ടിയന്ന്. മ് മ് അപ്പൊ അത് കണ്ടില്ല ആറാം ക്ലാസ് പഠിച്ചപ്പോ അതി ന്റെ ഉമ്മയും ഉപ്പയും ക്കെ ഉണ്ടായിനി അങ്ങനെ പോയി
ഏ
ഉം
ഉം ഫാമിലിയായിട്ട് പോണ വേ അതതെ പോ പിന്നെ ബീച്ചിക്കൊക്കെ പോവയൊണ്ടാവും.
ഒണ്ട്ണ്ട്ണ്ട്. പക്ഷെ അന്നൊന്ന് പോയത് പറഞ്ഞാല് നമ്മുക്ക് ഒരു ഫോട്ടോ എടുക്കാനോ ഇന്നത്തെ ത്തൊരു സംവിധാനൊന്നും അന്നില്ല ആ അതൊണ്ട് ആ മെമ്മറി മാത്രേ ഒള്ളൂ. അല്ലാതെ നമക്ക് അല്ലാതെ ഒരു ഫോട്ട ട്ടം പോലും കാണിച്ചൊടുക്കാനില്ല. പക്ഷെ ഇപ്പം
ആണെങ്കി ഫോം മ് പോയാ സ്റ്റാറ്റസ് സ് സ്റ്റോറി അങ്ങനെയൊക്കെ. ഇപ്പൊ കാര്യായിട്ട് സ്റ്റാറ്റസ്
ആ അതെ അതെ ഇനിക്കല്ല ആഗ്രഹം ഒണ്ട് കാശ്മീര് മണാലി അങ്ങനെയൊക്കെയോവാൻ ഭയങ്കര ആഗ്രഹൊണ്ട് പക്ഷെ ബഡ്ജറ്റും വേണം. ആ ഹസ്ബആൻ്റി ന് ഇഷ്ടമാ പോവാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷൊക്കെ ആയി. പോവാൻ ഞങ്ങള് നിക്കാഹ് ആദ്യം കഴിഞ്ഞിന് പിന്നെയാ കല്യാണം കഴിഞ്ഞേ. നിക്കാഹ് കഴിഞ്ഞ അന്നു മുതല് പോന്നതുവരെ തീല്ലാന്നാത്രം. ഉം പിന്നെ നമ്മളെ ലിസ്റ്റിലേത് മോന് മോനാ മോ മോളല്ല ഉം ഉം മോന് ഒരു വയസ് രണ്ട മാസം.
ഏ അപ്പൊ ഇങ്ങനെ ലോങ്ങൊക്കെ പോവാ ക്കൊണ്ട് കയ്യുവോ?
ആ അതപ്പൊ ഇങ്ങനിപ്പം മോനായന് കഴിഞ്ഞ് രണ്ടു വർഷം അത് കഴിഞ്ഞൊരു കുട്ടി ആയാ മതി പ്രഗ്നന്റ് ആയത്വനെ മൂന്ന് വർഷം ആവാനായിനു. അപ്പൊ പിന്നെനിക്ക് തൊടക്കത്തിലൊക്കെ ഭയങ്കര റസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയോണ്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ പിന്നെ ട്രിപ് പൊന്നും ഇല്ല. പോക്കില്ലേനി. മ് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിനി ക്ക്. അപ്പൊ പിന്നെ ട്രീ റ്റ്മെന്റൊക്കെണ്ടാകുമ്പോ നമുക്ക് അങ്ങനെ വല്ലതെ യാത്ര ചെയ്യാനൊന്നും പറ്റൂല്ലലോ. പിന്നെപ്പോ മോന അായറെ ശബനാണെങ്കിൽ ഒും ഓരോ അസുഖങ്ങള പനിയായിട്ടും റ്റോ എന്തെങ്കിലും കറ്റ ഒന്ന ഇണ്ടാവും ആഹ് അതെ അതാ പിന്നെ ഇങ്ങനെ കാശ്മീരൊക്കെ പോകുമ്പോ ന്പ തണു ഇപ്പല്ലേ അപ്പം അങ്ങനെ ചവിട്ടി പിിടിച്ച് നക്കുക പിന്നെ ഒരു രണ്ട് വയസ്സൊക്കെ ആ നമുക്ക് ധൈയട്ട് പോവാം
ആ രണ്ട മൂന്ന് പൈസ പോവാ ഉ എന്നാലുംണ്ട ചെിലീട്ടക്ക് യാത്ര ഫേമോസ് എന്താ
പക്ഷെ ഇവന് ഭയങ്കര ഇഷ്ടമുള്ള ആളാ യാത്ര ആഹ അതെ ഇവന് യാത്ര അത്രയാൊക്ക ഇഷ്ട പക്ഷെ ഇന്റെശ്ന എന്താ വച്ചാ ഇത്ന്ന ഈ കഫക്കെട്ട് ഓരോ രോ അസുഖങ്ങള് ഇങ്ങനെ ഇണ്ടാകുമ്പോ നമുക്കൊരു പേടിയാ.
ആഹ് ആഹ് ആണ് ഇന്റെ മോക്കും അങ്ങനെ. അധികം ആഹ് അധികം കാറ്റട്ടി പോവാനൊന്നും പ
ആഹ് അതെയതെ ഉം പിന്നെ ഇങ്ങളൊക്കെ എങ്ങട്ടെക്കെ പോയിണ്?
ഞങ്ങൾ ലോങ് ഒന്നും പോവുല. ഇവടെ അട്ത്ത്ക്കൊക്കെ പോവും. അടുത്തുള്ളരു ദേശത്തൊക്കെ സ്കൂളന്ന് അങ്ങനെ പോയിട്ട് പോവലുണ്ട് ആന്നാ ശരി